ഹലോ ആഹ് കേക്കാവോടാ ആഹ് മഴയുണ്ടോ അവിടെ
ആഹ് ഇതാ ഇപ്പ മഴ പെയ്യുന്നു ഇത്രയും നേരം വെയിലായിരുന്നു
ആന്നാ ഇവിടെയും വെയില് ഇല്ല ഇപ്പ മഴ പെയ്യുന്നു ഇവിടെ തുണി കഴുവിയിട്ടായിരുന്നട്ടോ അതെല്ലാം ഇനി നനയും
ആണോ എത്ര പെട്ടന്ന അല്ലേ വെയിൽ മാറി മഴ വരുന്നേ
മഴ വന്നതാന്ന അല്ല ഇനി തൊട്ട് അങ്ങോട്ട് വെയിലല്ലേ അപ്പൊ പിന്നെ മഴയൊക്കെ കൊറവായിരിക്കും
ആഹ്
വെയില് വരുമ്പോ ആലോയ്ക്കും മഴ വന്നാ മതിന്ന് മഴ വരുമ്പോ ആലോയ്ക്കും വെയില് വന്നാ മതി
വെയിലായ എന്തൊരു ചൂടാ മനു ആ സമയം നിക്കാൻ പറ്റത്തില്ല അതുപോലെ തന്നെ മഴയും മഴ വന്നാലും ഇപ്പ പറ്റത്തില്ല
ഭയങ്കര കഷ്ടം തന്നെ എന്തു ചെയ്യാന എന്തോ എല്ലാ ഇങ്ങന പക്ഷെ പഴയ കണക്ക് വെള്ളം കേറുന്നഒന്നുല്ലാ കഴിഞ്ഞ കൊല്ലം എന്തുവായിരുന്നു വെള്ളപ്പൊക്കവും എന്തുവാ മറ്റേല്ല വയനാടിലൊക്കെ വെള്ളം കേറവെ ആഹ് അങ്ങനെ അങ്ങനെ പക്ഷെ ആഹ് അങ്ങനെല്ല
അങ്ങനെ അടുപ്പിച്ച് മഴ പെയ്യുന്നില്ലല്ലോ പെയ് കുറച്ച് പെയ്തിട്ട് പിന്നെ വെയില് പിന്നെയും പെയ്ത് പിന്നേം വെയില് അങ്ങനെയല്ലെ
ആഹ് പക്ഷേ ഈ മൃഗങ്ങൾക്ക് പശുവിനും പോ ത്തിനൊക്കെ നല്ലതാ അവർക്ക് ഇങ്ങനെ മഴ പെയ്യുമ്പഴേ
ആഹ് നിങ്ങടെ അവിടെ വയലില്ലേ വയല്
ആഹ് നമുക്കിവിടെ ഫ്രണ്ടിൽ വയലുണ്ട് അതുകൊണ്ട് നല്ല മഴ പെയ്യുമ്പോ പശു ആഹഹ് പക്ഷേ ഇന്ന് കൊറവാ പശുവിനെ മറ്റേത് തോനേ പശുവും പോത്തുവൊക്കെ ക്കെങ്ങനെ കിടക്കുന്ന കാണാം എന്നുവെച്ച ഇപ്പൊ ആഹ് ഇപ്പ കെടക്ക ക്കുന്നത് അല്ലെങ്കി ഇവിടെ കൊറ പശുവിനെ നോക്കുന്ന ആൾക്കാരൊക്കെയുണ്ട് അപ്പൊ പിന്നെ പ പശു ഇവിടെ കൂടുതലും പോത്തിനക്കെ അപ്പുറത്തെ വയലിൽ കൊണ്ട് ഇട്ട് അവിടെ ആവുമ്പോ ഇങ്ങനെ തോടൊക്കെ ഉണ്ട്
ആഹ് ഞങ്ങളെ അവിടെ തോടുണ്ട് പക്ഷെ വയൽ കൊറച് പോണം ഉം
ആഹ് നിങ്ങക്ക് അവിടെ നടുക്കെന്തോ കാവെന്തോ ഇല്ലേ
ആഹ് കാവുണ്ട് വയലിന്റെ നടുക്കായിട്ട് കാവ്
ആഹ് കാവ് ആ ഞാൻ മറ്റേ റീൽനാത്തോക്കെ കണ്ടിട്ടുണ്ടായിരുന്നു
വിഷേകരം
ആ അവിടെ മഴ പെയ്യണുണ്ടോ?
ആഹ് ഇവിടെ ഇത്രയും നേരം ഇല്ലായിന്ന് ഇപ്പൊ പെയ്ത് പിന്നയും നി ന്ന് പിന്നെയും പെയ്യുന്ന അങ്ങനെ പക്ഷെ വെയിലും മഴയും കൂടെ ആയിട്ട് പണ്ട് നമ്മള് പറയത്തില്ലേ കാക്കടേം പൂച്ചേടേം കല്യാണന്നൊക്കെ
കാക്കേടേം കുർക്കന്റേം
ആഹ് ആഹ് കാക്കേടേം കുർക്കന്റേം കല്യാണം അതെ അതെകണക്ക് വെയിലും മഴേ കൂടെ ഒരുമിച്ച് വെര്ന്നു ഒരു സൈഡി വെയിലാണെങ്കി ഒരു സൈഡി മഴ അങ്ങനെ
രണ്ടു ഒണ്ട്
ഉം
അതോണ്ട് തുണിപ്പൊ കഴുകിട്ട് പൊറത്തിട്ടിട്ട് എവടേം പോവാനും പറ്റ
പറ്റത്തില്ല എപ്പ പെയ്യൂന്ന് അറിയത്തില്ല ഇവിടാണെങ്കി അച്ഛനിപ്പം സർജറി കയ് ചെയ്ത് കെടക്കുന്നോണ്ട് ഇപ്പെവടേം പോവാനും പറ്റത്തില്ല വീട്ടിതന്നെ
ആണോ ആഹ്
അതോണ്ട്ങ്ങനെ ഇരിക്കിന്നു
ആഹ്
നിങ്ങളവടെ പനി എന്നച്ചാ പനിയുള്ള ആൾക്കാർക്കൊക്കെ ഒണ്ടോ അവടെ ഷിഗല്ല ഉണ്ടെന്ന് പറയുന്നു
ഇവടെ ഇവടെ ആർക്കുംല്ല പക്ഷെ കൊർച്ചങ്ങോട്ടൊക്കെ ഉണ്ടായിർന്ന് അപ്പൊ അവർക്കൊക്കെ മാറീ തോന്നു ഉം
പനി അങ്ങനെ എന്തോ പറഞ്ഞാര്ന്നു എന്തിനകത്തോ ഞാൻ ന്യൂസിന ത്താ തോന്നുന്നു കണ്ടാര്ന്നു നമ്മക്ക്ങ്ങനെ ഫോർവേർഡെയ്ത് മെസ്സേജ് വെരത്തില്ലേ അതെനക്ക്ങ്ങനെ വന്ന് ന്നാര്ന്നു അപ്പൊ ഞാ ഇങ്ങനെ ശ്രദ് ഇല്ലെങ്കിലും ഒരുപാട് പനിടെ ആൾക്കാരല്ലേ ഇപ്പെല്ലാടെ ത്തും ഓരോ അസുഖങ്ങളും പുള്ളാർക്കും
പനിയും ശർദിലൊക്കായിട്ട്
ആഹ് പുള്ളാർക്ക് എന്ന്വച്ചാ പൈപ്പ് ലൈൻലെ വെള്ളൊക്കല്ലേ നിങ്ങക്ക് അവടെ കിണറുണ്ടോ
പൈപ്പ് ലൈൻ ഉണ്ട് പക്ഷെ ഞങ്ങള് കെണറീന്നാ ഉപയോഗിക്കുന്നെ
ആ ഫ്രീ ആണോ വെള്ളം അതോ
ഫ്രീയാ ഫ്രീ നമ്മള് ബി പി എൽ കാർഡായതോണ്ട് ഫ്രീയ
ഞങ്ങക്കും ഫ്രീയാന്നു പക്ഷെ ഞങ്ങളെ മെമ്പറയ്ന്റെ പേപ്പറൊട്ത്തില്ല അപ്പൊ ഞങ്ങക്ക് ഫ്രീയല്ല
ആഹ്
എന്താണ്
മഴ മാറി താ ഇപ്പ വെയിലായി നല്ല വെയിലായി
ആ അതാ പർഞത് കാലാവസ്ഥക്കെന്നെ അറിയാം പെയ്യന്തോത്തിന്റെ കുഴപ്പാന്ന് എടയ്ക്കെന്തേലും വെരും എടയ്ക്കെന്തേലും വെര്ത്തില്ല അങ്ങനങ്ങനങ്ങനങ്ങനെ
അതെന്നെ
പക്ഷെ ഇപ്പൊ നല്ല വെയില ഞങ്ങക്കവടെ ഇല്ല ചായേടെ സമയായില്ല നാല് മണി കഴ് ആ ഈ ആ കൈ നാലരൊക്കാകുമ്പോ ഇവടെ ചായടത്തതേ ഒള്ളൂ
ആ ചായ
ഇന്നൊന്നും ഇല്ല ഇവടെ പിന്നെ ബ്രടൊക്കെ ഒണ്ട് ബെ ബെ ചെ ബ്രെഡും റെസ്കൊക്കെ ഒണ്ട് അപ്പൊ പിന്നാ അതൊക്കെ കഴിക്കും
ഓ
അങ്ങനെ ഉണ്ട്
പിന്നെ വീട്ടിലുള്ളവരൊക്കെ എന്ത് പറയുന്നു?
വീട്ടില് എല്ലാരും ഇങ്ങനെ ഇവിടെ ഇരി ക്കുന്നു എല്ലാ ആർക്കും ഇന്ന് പോണ്ടായിരുന്നു. ഇന്ന് എല്ലാരും വീട്ടിലുണ്ട്.
അങ്ങനെ എല്ലാരും ഇവിടെ ഇങ്ങനെ ഉണ്ട്. അച്ഛനും അമ്മയും ഒറങ്ങന്ന്. ചേച്ചിം ഞങ്ങള കുഞ്ഞമ്മയുടെ മക്കളും എല്ലാരും ഇങ്ങനെ ഇരിക്കന്ന് ഉം.
കുഞ്ഞമ്മയുടെ മക്കളൊക്കെ ഉണ്ടോ അവിടേ അടുത്താണോ അവര വീട്?
ആഹ് ഇപ്പുറത്തെ, അപ്പുറത്തും ഇപ്പുറത്തും എല്ലാ സ്വന്തക്കാരും അവിടെ ഇവിടായിട്ടൊക്കെ അടുത്തടുത്ത് തന്നാ.
ഓഹ്.
ഇന്ന് രാവിലെ തേങ്ങ എടത്താൻ വന്നപ്പോത്തേക്ക് അശ അശയുടെ കയറ് പൊട്ടിച്ചിട്ടേക്ക്ന്ന്. ഇനി അത് ശെരിയാക്കണം. ഇനി അത് ഭയങ്കര കൊഴപ്പ ഇല്ല കെട്ടി തന്നില്ല അവര് അഴിച്ചിട്ടിട്ട അങ്ങ് പോയി. അവർക്ക് അതാ ജോലി എപ്പഴും എപ്പഴും എപ്പഴും എപ്പഴും അങ്ങനെ തന്നെ ചെയ്യും.
ഉം
ഉം അങ്ങന. പിന്നേ ചേച്ചിയുടെ കൊച്ചിനെ പോയി അംഗനവാടിന്ന് വിളിച്ചൊണ്ട് വരണം. അവര് വിളിച്ച അങ്ങോട്ട് ആക്കും. ഇനി പോയി വിളിച്ചൊണ്ട് വരണം.
ആഹ് സമയ ആയോ അങ്കൻവാടിന്ന് വിടാൻ.
ആ മൂന്നര ഒട്ട് നാല് മണി വരാ. ആഹ് പിന്നെ ഏതെങ്കിലും ഒരു സമയത്ത് പോയാ മതി. ഇവിടെ ട്യൂഷൻ ഉണ്ടായിരുന്നു, ഞാൻ ട്യൂഷൻ എടുക്കുവായിരുന്നു ഇപ്പൊ ആ കൊച്ച് വരുന്നില്ല. എന്താണ് എന്തോ കൊണ്ടുവരുന്നില്ല. ആ കൊച്ചിന് ഇല്ല എന്ത് അയിന്റെ മൂത്ത കൊച്ച് എന്താ ട്യൂഷന് പോകുന്നു അപ്പൊ കൊണ്ടാക്കാനും വിളി ക്കാനും വരാൻ ബുദ്ധിമുട്ട് അതൊണ്ട്,
അപ്പം കൊണ്ടുവരാനും വി വിളിക്കാനും ആഹ്. കൊണ്ടുവരാനും വിളിക്കാനും ബുദ്ധിമുട്ട് കാരണം ഇങ്ങനെ നിർത്തിയേക്കുവ.
ആഹ്
ഇവിടെ ഞങ്ങളെ കുഞ്ഞമ്മയുടെ മോൻ ഇവിടെ ഇരുന്ന്. അപ്പൊ അവനെ വിളിക്കുന്നു ഏട്ടാ ട്യൂഷന് പോവാൻ സമയം അവന്. അപ്പാ അവനെ വിളിച്ച്. ചായ കുടിച്ചിട്ട് അവന് ട്യൂഷന് പോണ്ടേ. ട്യൂഷൻ ഉണ്ട്. ഇവിടെ അടുത്ത് തന്നെ ഞങ്ങക്ക് ട്യൂഷൻ സെന്ററുണ്ട്, നിങ്ങൾക്ക് ഇല്ല അവിടെ അടുത്ത്?
ഞങ്ങൾക്ക് ഇവിടാ സെന്ററില്ല, പിന്നെ വീട്ടില് വീട്ടി വീടുകളിൽ പഠിപ്പിക്കുന്നുണ്ട്. പിള്ളേര് പോന്ന്ണ്ട്.
ഞങ്ങക്ക് ഇവിടെ അടുത്ത് സെന്ററില്ല ഇവിടെയും വീട് പിന്നെ അങ്ങ് ദൂരെ ഉണ്ട്. അത് കൊറച്ചങ്ങ് പോണം കൊറച്ച് ദൂരയാ.
ആഹ്. ഇവിടയും കൊറച്ച് ദൂരെ പോണം സെന്ററിൽ പോണങ്കി. ഒരു സൈ സൈക്കിള്ക്കെ ഉണ്ടങ്കിലെ പോവാൻ പറ്റത്തൊളു.
ആ പണ്ട് ഞങ്ങളും അങ്ങനെ ആയിരുന്നു പോവുന്നെ സൈക്കിളിലായിരുന്നു. പിന്നെ നടക്കാനും ദൂരം ഉണ്ടായോണ്ട് പിന്നെ അതൊക്കെ അങ്ങ് നിർത്തി.
ഞാനാണെങ്കി പത്താം ക്ലാസ്സില് നടന്നായിരുന്നു പോവുന്നെ ദൂരെ. ഉം സ്കൂളിൽന്ന് വന്നിട്ട് പിന്നെ നടന്നു പോവായിരുന്നു.
ഭയങ്കര ദൂരല്ലേ ഞാനും അങ്ങനെ ദൂരം ആയോണ്ട് ട്യുഷൻ നിർത്തിയായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെ പത്താം ക്ലാസ്സും പ്ലസ് ടു കഴിഞ്ഞു അപ്പോ പത്തിലേ പോയിട്ടുള്ളൂ എന്ന് തോനുന്നു പ്ലസ് വണിലൊന്നും പോയിട്ടില്ല.
ഞാനും പത്തിലേ പോയിട്ടുള്ളൂ എന്നാ പത്തില് പകുതി വെച്ച് നിർത്തുകയും ചെയ്തു. ഈ നടക്കുന്ന ഒരു ബുദ്ധിമുട്ട്
ആഹ് ദൂരം കാരണം പിന്നെ രാവിലെ ഇല്ലേ രാവിലെയൊക്കെ ഭയങ്കര പാടാ പിന്നെ അച്ഛന് ബൈക്ക് ഉണ്ടായതൊണ്ട് കുഴപ്പമില്ല പക്ഷേ വൈകീട്ട് അങ്ങോട്ട് പോകുന്നത് ഭയങ്കര ഇത് ഇന്ന് വെച്ചാ സ്കൂള് ദൂരെയ അവിടുന്ന് വന്നു പിന്നെ ഇവിടന്ന് അങ്ങോട്ടൊക്കെ ഭയങ്കര ദൂരവ.
ഉം.
അങ്ങനെ അതും പറ്റത്തില്ല
പിന്നെ ഈ ട്യൂഷന് പോയിട്ടും വലിയ പ്രയോജനം ഒന്നും ഇല്ല. ഉം.
ഉള്ളത് നമ്മള് ശ്രദ്ധിച്ചാൽ മതി കാരണം ഞാനും പിന്നെ ട്യൂഷനു പോവാതെ വീട്ടിലിരുന്ന് പഠിച്ചതാ. നമ്മള് മാ
ഉം
സ്വന്തമായിട്ട് പഠിച്ച മതി നമ്മുക്ക്.
സ്വന്തമായിട്ട് പഠിച്ചാ മനസ്സിലാവുന്നേ ഉള്ളൂ.
ആഹ് ഞാനാണെങ്കിൽ ഓ തന്ന പണ്ടെന്തോരം കി ട്ടീട്ടുണ്ട് ഞാനാണെങ്കിൽ ബ്ലാസ്റ്റ് സിനിമ ഡൌൺലോഡ് അക്കി വെച്ചെക്കുന്ന് ഇനി അത് കാണണം. നല്ല സിനിമയാന്ന്‌ പറയുന്ന കേക്കാം ഇനി കോക്ക് ടെയിൽ ടുവും കൂടി ഇറങ്ങണം അത് ഹിന്ദി സിനിമയ കോക് ടെയിൽ ടു വേ മറ്റേ രശ്മിക മന്താനേടെ ഇനി അതും കൂടെ ഒന്ന് വന്നിട്ട് ഇനി സിനിമ കാണാം ജോലിയുണ്ട് കൊറച്ച് വെള്ളം കോരണം ഞങ്ങളെ പൈപ്പ്ല് വെള്ളം കട്ട് ചെയ്ത് കേട്ട അപ്പൊ ഇനി അങ്ങ് പോയി വെള്ളം കോരിക്കൊണ്ട് വരണം അത് കൊറച്ച് നടക്കണം.
ആഹ് അത് ബുദ്ധിമുട്ടാണല്ലോ
ആഹ് നല്ല ബുദ്ധിമുട്ടാ നമ്മള് നടന്ന് ത്രയും വെള്ളം പിടിക്കണ്ടേ നാളെ ചോറ് വെക്കാനുള്ള വെള്ളവൊക്കെ എടുക്കണം
വ്ടെ അടുത്ത്തന്നെ ഉ കിണറെല്ലാം വെള്ളവും ഓരായി വയലായോണ്ടേയ് നമുക്ക് പെട്ടെന്ന് ഓരാവും നിങ്ങക്ക് കെണറുണ്ടോ വെള്ളം ഓരാണോ?
കെണറുണ്ട് പക്ഷെ ഓരല്ല പക്ഷെ ഞങ്ങടെ വീടിന്റെ ഫ്രണ്ട്ൽത്തതില് ഓരുണ്ട് ചെറുതായിട്ട് പക്ഷെ എന്നാലും അവരത് ഉപയോഗിക്കുന്നുണ്ട് വല്ല്യ അതില്ല
ആന്നാ
ഒന്നുല്ല
ഉം
ഞങ്ങക്ക് ഇവിടെ ഓരാ വെള്ളം അതുകൊണ്ട് ഇനി അങ്ങ് പോയെടുക്കണം ഇനി പൈ പൈപ്പ് ലൈൻ ന് ഒന്നു കൂടെ പി ടിക്കണം കൊറേ എടുക്ക് സമ
ഇപ്പൊ ഗ്യാസൊക്കെ കിട്ടുന്നുണ്ടല്ലോ ല്ലേ അവിട?
ഇല്ല ഗ്യാസ് പയ് ഇപ്പം ഇപ്പ കിട്ടുന്നുണ്ട്. ഒരെടക്ക് നമ്മള് ബു ക്കെയ്താ ഇത്ര ദിവസം കഴിഞ്ഞിട്ടൊക്കെയല്ലേ കൊണ്ടുവരുന്നത്. ഭയങ്കര കഷ്ടവായിരുന്ന്.
എവിടെയും തീർന്ന് കഴിഞ്ഞാൽ പിന്നെ ബുക്ക് ചെയ്തിട്ട് കൊ കൊറെ രണ്ടാഴ്ച എന്തോ എടുക്കുംന്ന് തോന്ന് വെരാൻ.
ആഹ് ഇവിടെ പക്ഷെ ലാസ്റ്റ് ഈ ഇടക്ക് ഞാൻ ബുക്ക് ചെയ്തപ്പം മൂന്ന് ദിവസത്തിന് മുന്നേ കൊണ്ടുവന്ന പെട്ടെന്നായിരുന്നു അത് കൊണ്ട് വന്നത്. ഇഞ്ഞയിഞ്ഞാ അടുത്, ആഹ് വെല അത് ഭയങ്കര ന കഷ്ട. ഈ കടയിലൊക്കെ ഹോട്ടലിലൊക്കെ വെല കൂടിയോണ്ട്.
ഉം. പക്ഷെ ഇപ്പൊ കടകളിലൊക്കെ വെല കുറഞ്ഞന്ന് പറഞ്ഞല്ലോ. കടകളിലാ അതില് വെല കുറഞ്ഞിട്ട്ണ്ട്.
ആന്നാ? അത് നല്ല കാര്യം. കാരണം നമ്മള് ഇപ്പം എന്തിന് ചെന്ന്, എന്തോ എല്ലാത്തിനും വെലയാ.
ഇനിയിപ്പൊ അവര് ആ പ ഇപ്പം ചായക്കും കടിക്കൊക്കെ പന്ത്രണ്ട് രൂപ ആക്കീട്ടില്ലായിരുന്നോ? ഇനിയിപ്പ അത് ഗ്യാസിന്റെ വെല കൊറഞ്ഞാലു അവരത് മാറ്റാൻ പോന്നില്ല.
മാറ്റത്തില്ല. അവരങ്ങനെ തന്നാ. പക്ഷെ ചെല കടയില് അങ്ങ് ദൂരെ ഇപ്പൊ പത്ത് രൂവക്കൂണ്ട്. പക്ഷെ അത് ചെറുതാണ്. നമുക്ക് നഷ്ടവാ. ഉം അങ്ങ് ദൂരൊക്കെ പോണം. പോവാനും ഭയങ്കര ബുദ്ധിമുട്ട
ആഹ് പോന്ന പൈസ മതിയല്ലോ ഇവിടുന്ന് വാങ്ങിച്ചൊട്ക്കാൻ.
ആന
ഉം.
ഇതുവഴി ട്യൂഷൻ പുള്ളേര് ഇങ്ങനെ പോന്ന്. എനിക്ക് തോന്നു സമയായി തോന്നുന്ന് ട്യൂഷന്.
ആഹ് സമയായല്ലോ. ഉം.
എത ആഹ് സമയായി. ഓഹ് ശർദ്ധിക്കാൻ. എന്തോ. ഊഞ്ഞാലാടുന്നോണ്ടാ തോന്ന്, ശർദ്ദിക്കാൻ വരുന്ന കണക്ക് ഒരു ബുദ്ധിമുട്ട്.
നീ കൊറെ നേരം ആടുന്നോണ്ടായിരിക്കും.
ആടുന്നോണ്ടായിരിക്കും ചെലപ്പോ അങ്ങനെ ആവാൻ സാധ്യത. ഇവിടെ ഇപ്പം നല്ല വെയിലാ. മഴ പെയ്തപ്പോ ഞാൻ വിചാരിച്ചു ഭയങ്കര മഴയായിരി എന്നാ ശരി എനിക്കൊരു കോള് വരുന്നേ. ഞാനിപ്പൊ അങ്ങോട്ട് വിളിക്കാം. ഓഹ് എനി ഓഹ് എനിക്കൊരു കോള് വരുന്നേ. ഞാൻ ഇപ്പ അങ്ങോട്ട് വിളിക്കാം.
ആഹ് അതെയതെ